ഹലോ-
ഹലോ-
ഹലോ ആഹ് ഹലോ കേക്ക്ണ്ടോ?
ക്ക്ൺല്ലേ ആഹ് ഇപ്പളാ കേക്ക്ണേ-
അതാ ആഹ് ഇക്കും കേക്ക്ണ്ടായിരുന്നില്ല ഇപ്പൊ കേക്ക്ണ്ട് പിന്നെ എന്ത് ചെയ്യണ്?
ഞാ ത ഇവടെങ്ങനെ ഇരിക്കാ ക്ലാസ്സൊക്കെ കഴിഞ്ഞട്ട്-
അതെ ശെരി- ഞാന് എന്താണ് സിനിമക്ക് ടിക്കറ്റ് നോക്കാര്ന്നു.
ഏതാ ദൃശ്യത്തിനാണോ?
ആഹ് അതന്നെ ദൃശ്യം ത്രീ-
അതേ പോയിട്ടില്ലൃ-
ഇല്ലല്ലേ നല്ല പട നല്ല പടാ പറയ്ണ്ട് നല്ല പടാ പറിണേക്കട്ടെ ഉം.
ന്താണാവല്ലേ- കാരണം ലാസ്റ്റ് മറ്റേ ദൃശ്യം റ്റൂലെ അത് കഴിഞ്ഞതല്ലേ ആസിഡൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെന്തായാലാ ഇഞ്ഞിപ്പൊ എന്താ അയില് കഥാണാവലേ-
ആവോ ഞാനതും കൊറേ ആലോയിച്ച് അതിന്റെ ഒരു ക്യൂരൃസിറ്റിയിൽ തന്നെ പോണംന്ന് വിചാരിക്ക എന്തന്നറിയോ ഇനി എങ്ങനെ എങ്ങനെയാണാവോ ഡയറ റ്റർ ചിന്തിക്ക്ണത്-
ആഹ് ഇനി അതില് ഇനി ചെലപ്പോ മുന്നത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതായത് അവനാ കൊന്ന ടൈമൊക്കെ ഇണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ എന്തേലൊക്കെ പിന്നിം പിന്നിം ഇങ്ങനെ കാണിച്ച് അങ്ങനെ തോന്ന്ണു ഞാ ഇന്നട്ട് അങ്ങനൊക്കെ വിചാരിച്ചു- അങ്ങനെ എന്തേലൊക്കെ പിന്നെ കൊല്ലം വര്ണ സമയല്ലേ അവിട്ത്തെ ആഹ് കൊറേ കാര്യങ്ങളൊക്കെ കാണിക്ക എന്തലൊക്കെ അവരിക്കും അതില് വീണ്ടും കൊറേ സീക്രട്ടുകൾ
സീക്രറ്റുകൾ എന്തൊക്കെയോ ഇണ്ട് എന്തൊക്കെയോ സംഭവങ്ങള്ണ്ട് ഇനി പിന്നെ ആഹ് ഫസ്റ്റ് റ്റ് ഭാഗല്ലേ നാതിന്റെ ഫസ്റ്റ് പാർട്ട് സിനിമ ത്രീയുടെ ഫസ്റ്റ് പാർട്ട് വലിയ രസല്ല യാത്ര ബോറിംഗ് യാത്ര സെക്കൻഡ് പാർട്ട് അടിപൊളി യാത്ര എന്തോ ഫുള് ടിസ്റ്റ്ത്ര
ആഹ് ഈ സെക്കൻഡ് കണ്ടില്ലേ അപ്പൊ
സെക്കൻഡല്ലടാ നമ്മള ഈ ദൃശ്യം ത്രീയില് നമ്മള ഈ ആദ്യത്തെ പാ രണ്ടാമത്തെ ഭാഗം അങ്ങനെ ഉണ്ടാവില്ലേ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അതില് ഫസ്റ്റ് ഹാഫും നല്ല രസമുണ്ട് അല്ല രസ ഇല്ല സെക്കൻഡ് ഹാഫ് ആണ് നല്ല ട്വിസ്റ്റ് എന്ന് പറയണ്ട്
അതെ അതെ റിവ്യൂും നോക്കി ശരിക്ക അങ്ങനെ തന്നെയ ആവൂലേ കാരണം ഫസ്റ്റത്തേതും രണ്ടാമത്തെ അതക്ക ഇങ്ങനെ മൊത്തം മിക്സ് ആക്കിട്ടൊക്കെ ആകും ചിലപ്പോ അതിൽന്ന് ഓരോരോ കാര്യങ്ങള ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണാനുള്ളതാവയിരിക്കും ഇപ്പൊ ടുവിൽ അങ്ങനെയാണല്ലോ ഫസ്റ്റ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഏപ്പോ ഉണ്ടല്ലോ
ആഹ് എനിക്ക് ഫസ്റ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് ടൂ ആണ്
ഇക്ക അതെ അങ്ങനെ കാണ അതങ്ങനെ കാണിക്കുമ്പോ അയ്യോ അങ്ങെ തരിക്കും കിടന്നിട്ട്
അതെ പിന്നെ അവൻ അവന്റെ തൊട്ടടുത്ത ഇത് വെച്ചിട്ട് എന്താ പറയാ ഒരു തിയേറ്റർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് പോലീസ് സ്റ്റേഷൻ വീഷിക്കണതും പോലീസ് സ്‌റ്റേ അതൊക്കെ ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ മൊത്തം
സംഭവം വെക്കണ അതൊക്കെ
ആഹ്
ബാഗിലാക്കി വെക്കൂല്ലോ അങ്ങനെ എടുത്തിട്ട് വരണതൊക്കെ അയ്യോ അതൊക്കെ കാണുമ്പോളേ ഇങ്ങനെ ആവ പിന്നെ ആഹ് കോടതിയിൽ നിന്നിട്ട് പറയില്ലേ ഇത് ഡി എ ന്നെ ആളുടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് തിരില്ല തിരിച്ചില് വക്കീല എന്താ ഞട്ടിട്ട് ഇട്ട് മേദന
അതൊക്കെ ശരിക്കും നല്ലൊ സീനാട്ടോ അതിനൊക്കെ അത് സിനിമ അങ്ങടെ ഫ എന്താ പറയാ അത്രയും വിജയിച്ചത് ആഹ് എത്രയ കോടിയൊക്കെ കിട്ടില്ലേ അവർക്ക്
ആഹ് കിട്ടീയിണ്ട് കിട്ടീയിണ്ട് നൂറ് കോടിയോളം കിട്ടീയില്ല അഹ് എന്തല്ലേ
അധിക ആയിട്ടില്ലതോന്നുന്നു റിലീസ് ആയിട്ടല്ലേ
ഏയ് ഇല്ലല്ല ഇപ്പൊ ഇത് കൊറച്ച് ദിവസ ആട്ടുള്ളൂ ഒരാഴ്ചനാണ് അതുകൊണ്ട് എന്താ ടിക്കറ്റ് ഒന്നും ഇല്ലടോ
അതെ ഒക്കെ ബുക്കിംഗ് ആകലേ
ഓൾമോസ്റ്റ് ഫുള്ള് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇനി പിന്നനി കിട്ടുകയാണെങ്കിൽ തന്നെ ചോട്ടിൽ പോയിരിക്കും ണ്ടിരുന്നു
ആഹ് കുറച്ച കൂടി കഴിഞ്ഞിട്ട് അപ്പ നോക്കിയാൽ മതി അപ്പൊ പിന്നെ എന്തായാലും പെട്ടെന്നൊന്നും എടുത്ത് പോവണ്ടാവില്ല
ഉം ഉണ്ണീനായിട്ട് എന്നാ താഴെപ്പോയിരിക്കുമ്പോ സീനാവുമോ എന്നരു ടെൻഷനുണ്ട്
ആഹ് അല്ല ബാസൊക്ക കേക്കുമ്പോ കുട്ടിക്ക് ഒരുരിതാവും പറയണല്ലേ ചെക്കനായിട്ട ഞാനങ്ങെ പോയിണ്ടായിന്നേ ഏഹ് ദൃശ്യം ടു കാണാൻ തന്നെ പോയിണ്ടായിന്ന് പോന്നു അത് നല്ല ചെറുതല്ല ഇണ്ടായിർന്ന അപ്പൊ ആഹ് അവൻ ഭയങ്കര വരച്ചിലറന്നീ എന്നിട്ട് ഉണ്ണിയേട്ടൻ പിന്നെ എപ്പോഴും ക ആഹ് സിനിമ എപ്പഇറങ്യാലും ഫസ്റ്റ് ആവര്ക്ക് പോയി കാണണം എന്നിട്ട് പിന്നിം രണ്ടാമത് എന്റെ കൂടെ വെരും അവര് ഫാൻസിന്റായിട്ട അങ്ങനെ പോയി ആഹ് ആഹ് അതിന്പോവും ചെ പ്പോഅല്ലാണ്ട് ഫ്രണ്ട്സിന്റെറെ കൂടെയും ചെൽപ്പോ ഫസ്റ്റ്ഷോയെന്നെ കാണാണംന്നൊക്കെ വിചാരിച്ചട്ടഅങ്ങട്ട് പോവും
ഉ ആഹ് അവര് ചെക്കന്മാര് വിളിച്ചാ പിന്നെഅവര്പോവേ
അതെ അവര് കണ്ടാല് നല്ല സിനിമയാണെങ്ക പിന്നിം വന്ന്കാണേ
കാണാതെ അങ്ങൻത്തന്നേ ഏട്ടന് പെ ട്ടെന്ന അവര് തീരുമാനിക്ക അവര് പെട്ടെന്നപോവ പറഞ്ഞിട്ട് പോവ കോളയ്യും അപ്പൊപിന്നെ ഏഹ് നമ്മളെട്ത്ത് പറയും നല്ലപടാച്ചങ്ങ്യ നമ്മളേയുംകൊണ്ടൊവും
ആഹ് അപ്പൊ പിന്നെ അന്ന്പോയപ്പോ കുട്ടിങ്ങനെകരഞ്ഞ പ്പഴും ഏട്ടംപുറത്ത്ക്ക്പോയി ഇക്ക്യാച്ചാ ഇൻഡ്രറസ്റ്റ്ആയിട്ട് ഞാൻപോവില്ല്യാ ഇങ്ങള്ചെല്ലിഅർഞ് ട്ടി കുട്ടീനെ പർണയിച്ചു എന്നിട്ട് ഞാൻ ഇരുന്ന് ഇങ്ങനെ കാണാർന്ന് അല്ല അവര്കണ്ടതാണല്ലോ
ആഹ് അല്ലെ കണ്ടച്ചാപിന്നെ കൊഴപ്പല്ല്യല്ലോ മ്
അതേപോലെ ഹൃദയല്ല്യേ ആഹ് സിനിമി അത് ഞാൻ പ്രഗ്നനന്റായിരിക്കുമ്പഴാർന്നു അതും ഉണ്ണിയേട്ടൻ മൂന്ന്തവണ കണ്ടതാ ഒന്ന് ഫേൻഷോക്ക്പോയി പിന്നെ ഒന്ന് മറ്റേ നമ്മുടെ അവിടെരു ഫ്രണ്ട് ഇണ്ട് അവന്റെ കൂടെ പോയി പിന്നെന്റെ കൂടെയുംവന്നു
അഹ് ശരി ഹൃദയം നല്ല പട ഹൃദയം നല്ലപട
ഏഹ് അങ്ങനെ
അങ്ങനെ ഞാന് ന്നട്ട് പ്രഗ്നന്റാവുമ്പോ സിനിമക്ക് പോണോണ്ടന്നും കൊഴപ്പയില്ല്യ തോന്ന്ണ് ഈ കു കുട്ടി ആയലാണ് പ്രശ്
ആഹ് കുട്ടികൾക്ക് സൗണ്ട് ചെലപ്പൊ പറ്റില്ലേ പിന്നെ ഉറക്കണ്ട ക് വരും പിന്നെ കഴി
ഞാനും പോയിടൊ ഇതിനായിട്ട് ഒരു എട്ടോ എട്ട്മാസ തൊമ്പത് മാസം എന്തായപ്പണ്ട് ഞക്ക്യ അറിയിണ്ടായിർന്നില്ല്യ പോണത് പ്രശ്നാണെന്ന് ഞാനിന്നട്ട്പോയി പോയനേഷാണ് അതേ ഏത് പടത്ത്ത ലോകപടല്ല്യേ ലോകലോക അയിന്പോയി അവടെതന്നെ അയിന്ശേ ഷാണ് ഭയങ്കര ഭയങ്കരസൗണ്ട് പിന്നെക്കി ആക ടെൻഷനായി ദൈവമേ ഇതന്റെചെവിക്ക്എന്തേലും പ്രശ്നംവെരോ നൊക്ക വിചാരിച്ച്ട്ടോ ഒര് ആഹ് ഒര് ടെൻഷനായി ചെന്നേനശാണ് നമ്മക്കിത് നമ്മള്ചിന്തി ക്യണതെ അപ്പം ചെറ്യേ കുട്ടികളേനോക്കെ കൊണ്ടന്നിട്ട്ണ്ട് പക്ഷെ ഒരുവയസ്സ് കഴിഞ്ഞാ പിന്നെ കുഴപ്പല്ല്യ തോന്ന ഒരുവയസ്സ് വെരീം പാടില്ല ഞാനിട്ട് ഗൂഗിൾ ഇട്ത്ത്നോക്കിയപ്പോ പാടില്ല്യ അവരുടെ ചെവി ക്കേ എന്നന്നേക്കുമായിട്ട ഇത് അവരുടെ അത് ബാധിക്കും ന്നൊക്കെപറഞ്ഞിട്ട് ഇക്കി ആകെ ടെൻ പൊർത്ത്ക്ക് പോയാലോന്നൊക്കെ തോന്നി പിന്നെ എന്താള്ളേ ഇവൻ തിയേറ്ററിന്റെ ഉള്ളിൽക്ക് കേറിയപ്പം നമ്മളിങ്ങനെ പിടിച്ചിരിക്കല്ലേ അപ്പംമടീല്കെട ഉറങ്ങണ ആഹ് ഒരു പ്രായാണ് ഇവനാണെങ്ങ അയിന്റെഉള്ളിൽ ക്ക്‌പോയ അപ്പംമുതലേ പൂര ഒർക്കം
അതെ അതാനും പിന്നെ കുഴപ്പല്ല്യ
ഒരുനനക്ക് പിടിച്ചു പിടിക്കമാത്രല്ലേ ഇവനെ അയിന്റെ ഉള്ളിലാച്ച തണുപ്പല്ലേ അപ്പൊ ഞങ്ങള് ടർക്കിയൊക്കെട്ടാ പോയാർന്നത് അപ്പൊ ഇവന്റെ തലേക്കൂടെ ടർക്കിട്ടിട്ട് ഇതിന ആകെ ഇങ്ങട്ട് ടർ ഇതിലന്റ്ടു പൊതിഞ്ഞ് മൂടിയാർന്നു അപ്പൊ ടർ നല്ല കട്ടിയിള്ള ടർ ക്യാണ് അപ്പൊടറക്കിം പിടിച്ചു പിന്നെ ഞങ്ങ ഞ ഇൻ ഞങ്ങളെമേത്തൊരു ഒര് ചെവിയിം മറ്റേചെവി ഇങ്ങനെഅടച്ച്പിടിച്ചിട്ട് അങ്ങനേ അതൊരന കൂല്ല സുഖായിട്ട് കെടന്നൊറങ്ങ ഉണ്ണി
പ്പയില്ല്യ അപ്പൊപിന്നെ അധികഇതാവില്ല്യ ഉണർന്നിരിക്കൊക്കൊണെങ്കിൽ പേടിയാവെ സ്വത്ത് അങ്ങനെ ഉണ്ടായി പെട്ടെന്ന് സൗണ്ടക്കെ എടു കേട്ടെപ്പെ ആ മറ്റേ പ്രളയത്തിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ എന്താ രണ്ടായിരത്തി
ആഹ് രണ്ടായിരത്തി ഏ പതിനെട്ട് പതിനെട്ട്
ആഹ് അത് കാണാൻ പോയപ്പ സ്വത്താ ആ വെള്ളത്തിന്റെക്കെണ്ട് സൗണ്ട് കേട്ടപ്പളേ പേടിച്ചിട്ട് മേത്ത് കൂടെ കേറി വരിയായിരുന്നു പാവം തോന്നിയപ്പക്ക് എന്നിട്ടന്നും കൊറച്ച്നേരം പൊർ ത്തിക്ക് പോയിന്നു. അതിലൊക്കെ നല്ല സൗണ്ടല്ലേ വെള്ളം അങ്ങനട്ട് തീരുമ്പോട്ത്തിനും അന്ന് കൊറച്ചുകൂടി ചെർതാര്ന്നു
അതെ അയ്യോ ഇത് പിന്നെ ഉണർന്നേല്ല ട്ടോ നല്ല ഉറക്കാ വന്നിട്ട് ഞങ്ങള് പുറത്ത് വന്നപ്പോ ഇങ്ങനെ പോയിന്നൊക്കെ പറഞ്ഞപ്പളേ ഏട്ടനുണ്ടായിരുന്നില്ല ഞാൻ എന്റെ വീട് ട്ട്ന്നാ പോയത്. അപ്പൊ ഏട്ടനൊക്കെ ചോയിക്ക ഇത് ഇരുന്നോ? കരഞ്ഞില്ലേ എന്നൊക്കെ ചോയിക്ക അപ്പൊ ഞാൻ അവന്റെ ഒരു വിവരോം ഇല്ല അവൻ കേറിയ അപ്പം മുതൽ അപ്പ ഇറങ്ങിയത അത് സിനിമ തുടങ്ങണേന്റെ മുന്നേ ഞാൻ കൊറച്ച് പാല് കൊടുത്ത് പാല് കൊടുത്തപ്പ അങ്ങനെ ഉറങ്ങി അങ്ങനെ പിന്നെ ഉറങ്ങീട്ട് പിന്നെ അവൻ സിനിമ കഴിഞ്ഞിട്ട് പുറത്തക്ക് വന്നേന് ശേഷാണ് ഉണർന്നത്
ഉണർന്നത് ലേ അത് കാരണം പിന്നെ കുഴപ്പ്യല്ല ലേ? ഇത് പോലെ പൂരത് ത്തിന് പോയാലോ അതെ ബാൻഡക്ക് അവന് നല്ല ഇഷ്ട്ടാണീ കൊട്ടും പിന്നെ ബാന്റൊക്കെ നല്ല ഇഷ്ടാണെ ഇപ്പൊ അടുത്ത് ഇവിടെ ഏതോരു പൂരുണ്ടായപ്പോ അങ്ങനെ അടുത്തക്ക് പോയിട്ട് ബാന്റിന്റെ അടുത്ത് പോയിട്ട് നിക്കണം. നമ്മക്കന്നെ ചെവി ഇങ്ങട് പൊട്ടണ സൗണ്ടാണ്. അവ അയിന്റട് ത്ത് പോയിര്ന്ന് ചാടാ എന്നിട്ടക്കി പേടിയായിട്ട് ഞാൻ അങ്ങനെ ചെവിക്കെ പൊത്തി കൊടുക്കായിര്ന്നു. അവൻ വിടാൻ പറയാണേ അവനതൊന്നും വിഷയില്ലാത്ത പോലെ പക്ഷെ നമ്മളത് കുട്ട്യേളല്ലേ
ആഹ് ശ്രദ്ധിക്കണേ അവരുടെ ഉള്ളിലാ ചെ ചെവി ആഹ് ചെറിയൊരു പാട പോലുള്ളത് പൊട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റ് യാത്രി
അതെ
അങ്ങനെ എന്നിട്ട് ഞങ്ങൾക്ക് പേടി എന്നിട്ട് എനിക്ക് വീട് ട്ടില് എന്താണ് ചെന്നിട്ട് പേടിണ്ട് ഇനി എന്തെങ്കിലും ഇഞ്ഞിപ്പോ എന്തേലും ആയിട്ടുണ്ടോന്നൊന്നും അറിയില്ലല്ലോ ഞങ്ങളന്നിട്ട് പിറ്റേ ദിവസം ന്നാണ് കിലുക്കം ക്കെ ശെരിയാ അവിടെനിന്നാളീം നോക്കണണ്ടോ വിളി ച്ചോക്കി അപ്പൊ വിളിക്കിനോടത്തേക്കൊക്കെ നോക്കണണ്ട് അതൊരു കുഴപ്പൂല്ല. ഇടിന്റെ അമ്മ ചെവിയൊക്കെ കേക്കിണില്ലേ എന്നൊക്ക പറഞ്ഞിട്ട് നോക്ക
ഇതുപോലെ ഇണ്ടായിട്ടാ കുട്ടി ഉം ഇവൻ ചെറുതാവുമ്പോഴേ ഓട്ടോറിക്ഷ ഇണ്ടല്ലേ ചെറിയ ഓട്ടോറിക്ഷ അതായിട്ട് ഇങ്ങെനെ കളി ക്കിനാർന്നെ പെട്ടെന്ന് അത്ങ്ങട്ട് പൊളിച്ചപ്പോ അവന്റെ കണ്ണിലിങ്ങനെ തട്ടിയേ അപ്പൊ കണ്ണിന്റെ മോള് നോ ക്കിയപ്പോ ഞാനാച്ചയിങ്ങനെഏഹ് ഈ സ്ക്രീനിൽ ഈ നമ്മടെ ടോർച്ച് അടിച്ചു നോക്കിയ പ്പഴെ ചെറുതായിട്ടിങ്ങനെരു വര പോലെങ്ങനെ കാണെ ആ കൊണ്ടതേ അയ്യോ അന്ന് ഞാൻ ഭയങ്കരാ കരച്ചിലാർത്ത അയ്യോ എന്റെ കുട്ടിയുടെ കണ്ണ് ദേവീ ഇതക്കെ പറഞ്ഞിട്ട് അന്ന് നല്ല കര ച്ചലാർന്നു അവളാച്ചങ്ങ് ആരും ഉണ്ടായിർന്നില്ല എന്നിട്ട് വേഗം മറ്റേഹല്യാരുണ്ടല്ലോ അവിടക്ക് കൊണ്ടോയി നാ അവിടക്ക് കൊണ്ടോയിട്ട്
ഉം
ഏഹ് നോക്കി അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞത് ചെറുതായിട്ടിതുള്ളൂ മോളിലത്തെ ആ ഒരു ഇതിന് മാത് ത്രങ്ങേ ഇത് വന്നിട്ടള്ളൂ കുഴപ്പില്ല പറഞ്ഞു. ആഹ് അല്ല കൃഷ്ണമണിന്റെ മോൾലാടാ ഇങ്ങനെ പക്ഷെ അതിന്റെ മോളില് കൊറെങ്ങനെ പാടകൾ ഉണ്ടാവൂല്ലോ രണ്ട് മൂന്ന് കവറി കവറിങ്ങിണ്ടാവൂലെ അപ്പ ആ കവറിന്റെ മോൾ ആ ഫസ് ത്തിന്റെമോള് ചെറുതായിട്ട് ചെ ഇങ്ങനെ തെന്നിയിട്ടുള്ളൂ അതുകൊണ്ട് കുഴപ്പല്ലാ പർ പിന്നെ മരുന്ന് തേച്ചപ്പം മാറിട്ടോ എനിക്കെന്നത് നോക്കലാർന്ന് പണി ഇത് പോയൊ പോയൊ ശരിക്കും അത് കണ്ണിന്റെ ഈ കൃഷ്ണമണിടെ നേരെയാണ് ക്രോസായിട്ട് അപ്പറത്തേക്ക് വെള്ളക്കടു ആയടക്കണെ
എന്റെ ടെൻഷൻ ച്ചാ ഒരു കേടും ഇല്ലാണ്ട് ദൈവം തന്ന് ട്ടേ എന്തെങ്കിലും വരുമ്പോ നമ്മുക്കൊരു സങ്കടല്ലേ അത്ന്നെ ഒന്നാ ഒന്നലോ ചു വയ്യ ഒരോന്നെ വരുമ്പോഴും
അതെ ഇനി ശ്രദ്ധിക്കന്നെ വേണം നമ്മൾ ഒറ്റക്കന്നെ ആർന്നു ഉം എന്ന ഞാൻ വിളിക്കാട്ടോടാ
ആഹ് ശരി ശരി